ഹലോ
ആഹ് ആഹ്
ആഹ്എന്താ വിശ്
ആ നല്ല വിശേഷങ്ങള് തന്നെ അല്ല അവിടോത്തിരി ഒഴിച്ച് വെ ഇരുന്ന് താഴെയുള്ളൊരു കാണും ആഹ് സുഖവാ
ആഹ് എന്താ രാവിൽത്തെ ജോലികളൊക്കെ തീർന്നോ?
തീർന്നില്ല അത് അർജന്റ ആയിട്ട് ചെയ്തൊണ്ടിരിക്കണ് ഓ ഇല്ല ഇല്ല ഇല്ല ഞാൻ ഇപ്പോ ഒടിച്ച് വെച്ചതാമ്മ വീണു പോയി
ആഹ് ഇന്ന് നല്ല മഴയാണല്ലോ ഇങ്ങ്ട്ട്
നാ പിന്നെ ആഹ് ആഹ് എന്നാ നാളെ ആവട്ടടി ആഹ് ആഹ് ഹലോ കേക്ക്ന്ന് കേക്കുന്ന് പറ
നല്ല മ ഞങ്ങടെ നാട്ടില് നല്ല മഴയാ ആഹ് ആഹ് മൂന്ന് ദിവസായിട്ട് നിർത്താതെ പെയ്തോണ്ടിരിക്യാ
ആഹ് ഇവടെ പിന്നെ അങ്ങനെ മഴയില്ല എടക്കൊക്കെ മഴയും എടയ്ക്കൊക്കെ വെയിലും അങ്ങനെ
ആണോ ആഹ് ആഹ്
പിന്നെ ആഹ് കാ രാവിലോക്കെ കയിച്ചോ?
ആ രാവിലെ കഴിച്ചു കുട്ടികള് സ്കൂള് പോയി ആഹ് രാവിൽത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇനി അടുത്ത ജോലിക്ക് തയ്യാറെടുപ്പിലാണ്
അത് ശരി അപ്പോ അവർക്ക് ചോറ് കൊണ്ടുപോണ്ടെ
ആഹ് അവര്ക്ക് ചോറും കറിയോക്കെ രാവിലെ വെച്ചു അതുകൊണ്ട് അത് കഴിഞ്ഞു ഇനി ബ ക്കിള്ള ക്ലീനിങ്ങ്സും കാര്യങ്ങളൊ
ഓ ഓ ഓ ഓ
ആഹ് അതൊക്കെ രാവിലെ കയിഞ്ഞു
ഉം ഉം ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഇവടെയും രാവിലെ ചോറങ്ങ് കൊണ്ട് പോമ്പഴത്തേക്ക് ജോലിയൊക്കെ തീരും പിന്നെ പാത്രങ്ങളൊക്കെ കയി ക്ക അങ്ങനെക്കെ ഒള്ള ജോലികളാ
ആഹ് അങ്ങനെയോള്ള ജോലികളെ ഇള്ളൂ
ആഹ് ആഹ്
ആഹ് നല്ല കാക്ക ടെ സൗണ്ട് ഉണ്ടല്ലോ നാലുപൊറം പക്ഷികളൊക്കെ ഇണ്ടോ
ഇഷ്ടം അതെ ഒള്ള്
മയില്കളൊക്കെ ഒള്ള ഇണ്ടാവൂല്ലേ
മയില് കളൊന്നുല്ല കാക്കകളും ഉം ഉം ഇങ്ങനെ
ല് ഫുള്ള് മയിലെളും പന്നികളും
ആഹ് ആ അന്നേരം ഈ കൃഷിയെ ന്നതെല്ലാം ഏ പിന്നെ പന്നി എളക്കിക്കൊണ്ടു പോകും അല്ലേ
എളക്കി കൊണ്ടൊവും വാഴ വെച്ചത് കൊണ്ടൊയി തെങ്ങ് വെച്ചത് കൊണ്ടൊയി അങ്ങനെയുള്ളതൊക്കെ പറച്ച് പോവും ഉം എന്നാലും അ വര് വരും രാവിലെ എന്തേലും ഫുഡ് കൊടുത്താ അവര് കഴിച്ചിട്ട് പോവും രാവിലെ കൊടുക്കണം
ആഹ്
അവര്ക്കുള്ളത് കൊടുക്കണം ആ അവര് വരും ആ ടൈം ആയാ അവര് വരും അപ്പോ അവര്ക്ക് കൊടു ആഹ് അവര്ക്ക് മയിൽ അല്ലേ മയിൽന് അവര് എന്തേലും നമ്മള് ഭക്ഷണ ത്തിന്റെ എന്തെങ്കിലും വേസ്റ്റ് ഇണ്ടെങ്കി അത് കൊടുക്കും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അവര് കഴിച്ചു പോകും സ്ഥിരം ഒരു സ്ഥല ത്ത് വെക്കും അപ്പോ അവിടെ വന്നിട്ട് കഴിച്ചിട്ട് പോവും
ഓ ഓ പക്ഷെ അവിടെ അതികം കാഷ്ടിച്ചങ് വെക്കുവന്ന് തോന്നുന്നേല്ലേ
ഇല്ല അല്ല വൃത്തിയേടാക്കൊന്നില്ല അതൊന്നും ചെയ്യാറില്ല ഇല്ല ഇല്ല അതൊന്നും ചെയ്യാറില്ല അവര് ഇപ്പോ നമ്മളായിട്ട് നല്ല കമ്പനിയാണ് അപ്പോ
ആഹ് ആഹ് എന്നിട്ട് നല്ല രസായിരിക്കും അല്ലല്ലേ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടണോ
ആഹ് പിള്ളേർക്കൊക്കെ ഇഷ്ടാ അവടെ പിന്നെ പന്നിളാണ് പക്ഷെ പേടിയാണ് കാണുമ്പോ പേടിയാണ് എന്നാലും അവരാന്നും കാണി ച്ചിട്ടൊന്നുല്ല ഇതുവരെ
ആഹ് ആഹ് ആഹ്
എല്ലാ ജന്തുക്കളും ഉണ്ട് കൊര കൊരങ്ങന്മാര് വരും
ആഹ് ഇതാണ് നിങ്ങ് ഒന്നും കൃഷി ചെയ്യാനോ
ഏയ് ഒന്നും പറ്റില്ല
ഒന്നും പറ്റത്തില്ല ആഹ് ആഹ് ഞങ്ങൾക്ക് പന്നെ അങ്ങനെയുള്ള ശല്യോന്നുല്ല
ഇല്ലല്ലേ ആഹ് ആഹ്
ആഹ് കൊറെ പട്ടികള് ഉണ്ടന്നെയുള്ളൂ
ആഹ് ആഹ്
ഹ് അല്ലാതെ വേറെ ശല്യയിട്ടൊന്നും പറയാനൊന്നും ഇല്ല അതെ ഇങ്ങനെ ഒള്ള ആ ഹ്
ആ പട്ടികള് ഇവിടെം ഇണ്ട് കൊറവൊന്നുല്ല
ആഹ് ആഹ് ആഹ് ഞങ്ങക്ക് ഏറ്റവും കൂടുതല് ആഹ് ഏറ്റവും കൂടുതല് ശല്യം പ കുട്ടികളെ കൊണ്ട പിള്ളേർക്കെ ന്നു പറഞ്ഞാൽ മുറ്റത്തിറങ്ങി നിന്ന് കളിക്കാൻ പോലും ക്കത്തില്ല
ആഹ് ആഹ് ആഹ്
ആ അന്നേരം ആ പിന്നെ പട്ടി എവിടുന്നാ വരുന്നേന്നെന്ന് അറിയാനൊക്കത്തില്ലല്ലോ അന്നേരം പിള്ളേർക്ക് എറങ്ങി കളിക്കണെങ്കി നമ്മള് കൂടെ നിക്കും അല്ലാതവർക്ക് എറങ്ങാനൊക്കത്തില്ല അവർക്ക് പേടിയുവാ ആഹ് അവരെറങ്ങത്തില്ല
ആഹ് അല്ല നമ്മള് വീട്ട് വീട്ടില് വളർത്താത്ത തെഹ് ജന്തുക്കളായിട്ടൊന്നും വല്ലാതെ കുട്ടികളെ ഒന്നും വിടരുത് വീട്ടിൽ വളർത്തന തന്നെ പേടിയാണ് ഇന്നത്തെ കാലത്ത്
ഞങ്ങക്ക് ഏനെ ഒന്നും ഇല്ല എനിക്ക് ഭയങ്കര പേടിയാ ഈർ
ആഹ് ആഹ് ആ ഞങ്ങളടിത്ത് ഇതുപോലൊരു ഡോക്ടറെ ഡോക്ടറാണ് ഏഹ് പക്ഷെ അവര് വീട്ടില് വളർത്തണ നായ കടിച്ചതാണ് കാരണം
ആഹ്
പിന്നെ ആ ഡോക്ടറെ ഇൻഫെക്ഷനായിട്ട് മരിച്ചു ഇപ്പ അടുത്ത്
അയ്യോ അത് ഡോക്ടറെ അന്നേരം ആതിനു വേണന്നെന ആ ചികിത്സയൊന്നും എടുത്ത്
ആഹ് ചികിത്സ അവരിവിടെ ഹോസ്പിറ്റലായിട്ട് ഇരുന്നിരുന്ന ഒരു ക്ലിനിക്കൊക്കെ ഇട്ട് ട്ടിരുന്നിരുന്നൊരു ഡോക്ടറായിരുന്നു അപ്പ ഡോക് ടറു വീട്ടില് വളർത്തണ നായനേയിട്ടങ്ങനെ കമ്പിനി ആയി നായ കടിച്ചു പക്ഷെ നായ ഏഹ് ഡോക്ടർക്ക് ഇൻജെക്ഷൻ എടുത്തില്ല നായക്ക് ഇൻജെക്ഷൻ എടുക്കേം ചെയ്തു പക്ഷെ ഡോക്ടറെ എടുത്തില്ല അപ്പ അതില് ഡോക്ടർക്ക് അങ്ങട്ട് ഇൻഫെക്ഷൻ കൂടി മുറിലെ ഇൻഫെക്ഷൻ ആയി പിന്നെ പനി പിടിച്ചു ഡോക്ടറു പിന്നെ മരിച്ചു ഉം ഇപ്പ അധികം നാളായിട്ടില്ല മരിച്ചിട്ട്
അധികം പ്രായം ഒണ്ടാരുന്നോ
ഇല്ല അമ്പത് അമ്പത്തിരണ്ട് വയസ്സൊക്കേ ഉള്ളൂ അത് അധികൊന്നും ആയിട്ടില്ല ഉം ആഹ് അപ്പം നമ്മള് എന്തു ജന്തുക്കണാണെങ്കിലും വീട്ട്
ആഹ് പക്ഷെ ഈ ആഹ് പട്ടിക്കൊക്കെ അമ്മളു പ്രതിരോധ കുത്തിവയ്പ്പ് പേ വിഷബാധേടെ ഒക്കെ എടുക്കുന്ന പട്ടി കടിച്ചാലാണെന്ന് ഏറ്റവും അത്യാവശ്യം ആയിട്ട് ഇൻജെക്ഷൻ എടുക്കണ്ടിള്ളത് ആഹ് കുത്തിവയ്പ്പ് എടുക്കണ്ടുള്ളത് ഇങ്ങനെ പഴ ആഹ് നമ്മള് പ്രതിരോധ കുത്ത് കുത്തിവയ്പ്പ് എടുത്തേക്കുന്ന പട്ടികള് കടിക്കാൻ വെച്ചാലാണ് പെട്ടെന്ന് നമ്മളു പോയി എടുക്കണ്ടുള്ളേനെ
ആഹ് ആഹ് ഇതിപ്പോ അവരിപ്പോ വീട്ടിലു വളർത്തണതല്ലേന്നുള്ള ഒരിത് ഇതിൽ അങ്ങനിരുന്നതാണ് പക്ഷെ വീട്ടില് വളർത്തണ ആണെങ്കിൽ പോലും അമ്മള് അങ്ങെ റ്റി ട്ടി കാര്യങ്ങളൊക്കെ എടുത്ത് അയിനു വേണ്ട
ആഹ് ഞങ്ങളെ ഏഹ് ഞ്ഞെ ആഹ് എന്റെ ഒരു ബന്ധുവാണെങ്കിലേ ഞാനാ പട്ടിയെ കളിപ്പിച്ചതാ അവൻ വളത് ത്തുന്ന ആ ചെറുക്കൻ നവണ്ണ പട്ടി എന്നാരുന്നു അപ്പ ഇങ്ങനെ കൈ വെച്ച് ട്ടു കൊടുക്കുമ്പം ഇത് വാ തുറന്ന് തുറന്ന് വെച്ച് അവസാനം അതിന്റെ പല്ലു ചെന്ന് എവന്റെ കൈ കൊണ്ടു അല്ലാ കടിച്ചതല്ല അതിന്റെ പല്ല് ചെന്ന് ഇതിന്റെ കൈ കൊണ്ട് കൊണ്ട് ഒത്തിരി മുറിഞ്ഞ് അങ്ങനെ ഇവ അന്നേരം സോപ്പൊക്കെ ഇട്ട് കഴീട്ട് ഹോസ് അങ്ങ് ആശൂത്രി ചെന്ന് വേണോ വേണ്ടയോന്ന് അറിയാ അന്നേരം ഇതുപോലെ പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ എടുത്തിട്ടുള്ളതാരുന്നു
ആഹ് ആഹ്
അന്നേരം ഡോക്ടറു പറഞ്ഞു അങ്ങനെ എടുത്തിട്ടുള്ള പട്ടിയാണ് കടിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സ ത്സ തേടണെന്ന് ആഹ് എടുക്കാത്ത പട്ട ട്ടികളെ ആണെങ്കിലു പിന്നെ നമുക്കൊരു വെയ് അങ്ങ് ഒന്ന് ഒരു താമസമാക്കിയാലും കുഴപ്പമില്ല പട്ട് ഇങ്ങനെ എടുത്തിട്ടുള്ള പട്ടികളു കടിച്ചാ എത്രയും പെട്ടെന്ന് പൊയി നമ്മള് എടുക്ക്‌ ക്കണം എന്ന് അങ്ങനെ അവനവൻ മൊത്തം ഇൻജെക്ഷനും ഒക്കെ എടുത്തു അങ്ങനെ ആഹ് അങ്ങനെ അന്നെ പിന്നെ ഓഹ് ഇന്ന് മീനൊക്കെ കിട്ടിയാ
ഇല്ല മീൻ വേടിച്ചിട്ടില്ല കൊറ ദിവസായിട്ട് ഇപ്പ കുട്ടികൾക്കൊന്നും മീനോട് അത്ര താല്പര്യല്ല മീൻ അങ്ങനെ കഴിക്കില്ല അപ്പൊ ക്ഷേ എങ്കിൽ ആഴ്ചയിൽ രണ്ടോ ഒരു ദിവസൊക്കെ വേ വേടിച്ച് വെക്കുള്ളൂ ആ കറി തന്നെ നാല് ദിവ സൊണ്ടെങ്കിൽ അത് ചെലവാകണില്ല പിന്നെ ഇപ്പൊ എന്ത് മീൻ വേടിക്കണ്
ആഹ് ഞങ്ങളെ ഇവിടെ തിരിച്ച ഞങ്ങളെ ഇവിടെ തിരിച്ച എന്തോ ഉണ്ടെങ്കിലും ഈ ഒരു സാധനം ഇല്ലാതെ കഴിക്കത്തില്ലാ ആഹ് എങ്ങനെ വെ ച്ചാലും ഈ ഒരു സാധനം അവർക്ക് വേണം
അതെന്താന്ന് വെച്ചാ കുട്ടികള് അങ്ങനെ സ്കൂൾ പോയിട്ട് അങ്ങനെ ശീലായിട്ട് അവര് മീനും ഇറച്ചിയൊന്നും അങ്ങനെ കൊണ്ടാവാതെ പോയിട്ട് ശീലായിട്ടേ പിന്നെ സ്കൂളിലുള്ള ഭക്ഷണം കഴിച്ചിട്ടല്ലേ അവര് കഴിഞ്ഞിരുന്നത് പിന്നെ അപ്പൊ രാത്രി വരുമ്പോഴല്ലേ ഇവിടുന്ന് കഴിക്കുള്ളൂ അപ്പൊ അവർക്ക് ആഹ് താല് പിന്നെ ഞങ്ങള് ഞായറാഴ്ചയൊ ശനിയാഴ്ചയൊ അങ്ങനെക്കുള്ള ദിവസങ്ങളില് ഏഹ് ബിരിയാണി എന്തെങ്കിലുവൊക്കെ വെക്കും ആഹ് കോഴി കോഴി എന്തെങ്കിലുവൊക്കെ വേടിച്ചിട്ട് ബിരിയാണി വെക്കും അപ്പൊ അതാണെങ്കി പിന്നെയും കഴിക്കും കുറച്ചെങ്കിലും
ആഹ്
മീനോട് താല്പര്യം ഇല്ല പിന്നിപ്പ ഞാന് എനി നിക്ക് കുഴപ്പോല്ല എനിക്കിഷ്ട എനിക്ക് മീൻ ഇറച്ചിയൊക്കെ ഇഷ്ട പക്ഷെ ഞാനിപ്പ ആർക്ക എനി ക്ക്‌ ഞാന് എന്റെ രണ്ട് കുട്ടികളും മാത്രേ ഉള്ളൂ ഹസ്ബൻഡ് പുറത്താണ് അപ്പൊ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിട്ടപ്പ ഞാനിത് വെച്ചുണ്ട
ആഹ് അന്നേരം പിള്ളേർക്ക് വേണുന്നതേ നമ്മള് വെക്കത്തോളു പിള്ളേര് കഴി ക്കുന്ന അല്ലെ വെക്കത്തൊള്ളു അന്നേരം അതി കൂടെ നമ്മളങ് കൂടത്തേ ഉള്ളൂ
അതെ അപ്പൊ പിന്നെ എനിക്ക് സ്വന്തായിട്ടൊരു കറിന്നുള്ളതിൽ ഞാൻ വെക്കൂല അവർക്കെന്താ ഇഷ് ട്ടന്ന് വെച്ച അത് വെക്ക അതില് ഞാനും കഴിക്കും
ആഹ്
ആഹ്
ഞാനും അങ്ങനെ തന്നായിരുന്നു അന്നരം ഞങ്ങൾ എന്റെ മോനാണെങ്കിലേ ഈ മീന് ഇല്ലെങ്കി പിന്നെ ചെറുപയർ തോരൻ വെച്ചിട്ട് കഞ്ഞിയും കൂടെ ഒക്കെ കൊടുക്കാങ്കിൽ അവന് വല്യ ഇഷ്ടവാ എനിക്കാണെ
ആഹ്
ങ്കി ചെറുപയർ തോരനും കഴിച്ചാ അന്ന് എനിക്ക് ചെയ്യത്തില്ല വായു എല്ലാം കൂടെ കൊണ്ട് മറിഞ്ഞ് ഒന്നി മുമ്പോട്ട് അല്ലെങ്കി പിറമോ ട്ടൊക്കെ അങ് പോവും അത് കാരണം എനിക്ക് പക്ഷെ അവന് അങ്ങനെ വെച്ചു കൊടുക്കും അന്നരം എന്നാലും ഞാൻ അത് കഴിക്കത്തില്ല എനിക്ക് പറ്റ എനിക്ക് ഭയ ങ്കര ഏറ്റവും ഇഷ്ടവുള്ള ആഹാര സാധന ഈ കഞ്ഞിയും പയറു തോരനും
ഹയ്യോ പണ്ടത്തെ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്ന ആഹ് ഒരു ആഹ് ഞാനൊക്കെ പഠിക്കു ന്ന കാലത്ത് സ്കൂളിൽ ഉണ്ടായിരുന്നു കഞ്ഞിയും പയറും അന്ന് അതൊക്കെ രസായിരുന്നു ഇന്ന്
ഉം ഉം
അതൊന്നും എന്തായ് അവർക്കതൊന്നും ഇഷ്ടല്ല അവര് സ്കൂളില് കറികൾ ഉണ്ടെങ്കിലും ഇവിടുന്ന് വീട്ടിന്ന് കറി കൊണ്ട് പോണം അവർക്ക്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
കടല വർഗ്ഗങ്ങളൊന്നും ഇന്നത്തെ മക്കള് കഴിക്കൂല
കഴിക്കത്തില്ല ആഹ് ആഹ് ആഹ് അതുകൊണ്ട് എളുപ്പവായി പച്ചക്കറിയൊക്കെ ഒരുമിച്ച് വെടിച്ചങ് വെച്ചിരുന്നാ മതിയാ
ആഹ് അങ്ങനെ വെച്ചിട്ട് കൊറെശെ ഇങ്ങനെ ഉപയോഗിക്കും ഫ്രിഡ്ജിൽ സൂക്ഷിക്കും ഉം അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു ചേച്ചി ഫുഡ് ഒക്കെ ഉണ്ടാക്കോ എല്ലാ ഫുഡും ഉണ്ടാക്കോ
ആഹ് എല്ലാ ഫുഡും ഉണ്ടാക്കും എല്ലാ ഫു ഡും ഉണ്ടാക്കും ഓന്നെ അവര് അഹ് ഈ പറഞ്ഞണക്കത്തന്നെ ഇതിന്റെ സെയിം തന്നെ ഞാനും അവരെന്തുവാ പറയുന്നെന്ന് വെച്ചാ വെച്ചാൽ അത് തന്നെ അങ്ങു ഉണ്ട അന്നേരം നമ്മക്ക് എളുപ്പം അവർക്കു എളുപ്പം അവര് നമ്മള് കടന്ന് ഓ ഇനി എന്തോയ്യോ എന്തോയ്യോ നുള്ളാര് ടെൻഷൻ വേണ്ട അവർക്ക് പറയുമ്പം നാളെ കാപ്പിക്ക് എന്താ വേണന്ന് ചോദിച്ചാൽ അവര് പറയും അന്നേരം അവര് അത് ഞാനങ്ങു ഉണ്ടാക്കും
ആഹ് ആഹ്
അന്നേരം അവർക്കും എനിക്കും എളുപ്പവും ലാഭവും ഏഹ് അങ്ങനെ ആഹ് അങ്ങനെയൊക്കെ ഉള്ള രീതിയായിരുന്നു ആഹ് ശരി ആഹ്